എന്തൊക്കെ വിശേഷം ചായൊക്കെ കുടിച്ചീലെ.
ആഹ് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു ഫുഡൊക്കെ കഴിച്ചു ആഹ് മോളെ സ്കൂളി വിട്ടു. സ്കൂളി വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. ഫ്രീയായിട്ടിരിക്കുവായിരുന്നു.
അയ് ശെരി പണിയൊക്കെ കഴിഞ്ഞോ?
ആഹ് കഴിഞ്ഞ് കഴിഞ്ഞ്
ആഹ്
ആ പിന്നെ നാ - മഴ ഇന്നില്ല മഴ ഇന്നച്ചിരി കൊഴപ്പമില്ല കൊറവാ ഏ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ആഹ് ഇവിടെ ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു
ആഹ് ആഹ്
പക്ഷെ ഇന്ന് കൊഴപ്പവില്ല
ഉം
ഉം നല്ല ഇതായിട്ടിരിക്കുന്നു പിന്നെ എന്താ ഏഹ് നാളെ കുഞ്ഞിന് അവധിയാ അപ്പൊ അതുകൊണ്ട് നാട്ടിലേക്ക് പോകാന്ന് കരുതി
അയ് ശരി നാളെ എന്താ അവതിയാണ് നാളെ വെള്ളിയാഴ്ച വ്യാഴാ വെള്ളിയാഴ്ച അല്ലേ നാളെ
അതെ സെന്റ് ജോസഫ് ഡേ ആണ് അന്ന് ഇവർക്ക് സ്കൂളില് അപ്പൊ അതുകൊണ്ട് ആഹ് അങ്ങനെ ഒര് അവധി കിട്ടി
ആഹ് ആഹ്
ആഹ് നേരത്തെ അറിഞ്ഞില്ല എന്നന്തായല് മൂന്ന് മണിക്ക് സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് നേരത്തെ വിളിച്ച് വിളിച്ചൊണ്ട് പോകാന്ന് കരുതിയിരിക്കുവ
ആ ആഹ് ഹസ്ബന്റ്‌ ഇവിടെ നാട്ടിലല്ലാ
ഇവിടെ ഞങ്ങള് തൃശ്ശൂരാ ആഹ് ശരിക്കും സ്ഥലം കൊല്ലവാ
ചായക്കെ എന്തെ
ചായക്ക് രാവിലെ പൂരി ഉണ്ടാക്കിയായിരുന്ന
ആഹ് ആഹ്
ആ അപ്പൊ അത് കഴിച്ച് പിന്നെ ചോറ് അതുകൊണ്ട് ഒരുപാടൊന്നും വെച്ചില്ല അല്ല ചോറ് വെച്ചു അല്ല ചോറ് വെച്ചു ആ പക്ഷെ കൂട്ടാനും കറിയൊക്കെ വെക്കാാനല്ലോ എടുത്തപ്പോഴാ മെസ്സേജ് കാണുന്നെ ആ നമ്മള് നേരത്തെ അറിഞ്ഞില്ലായിരുന്നു
ആഹ്
അപ്പം ബാക്കിയുള്ള ചോറു ആയിട്ട് അങ്ങ് പോകാം നാട്ടിലേക്ക്ന്ന് വിചാരിച്ചു
അയ് ശരി
ഉം പിന്നെ അവിടെ എന്തോ ഇന്ന് കഴിക്കാൻ
ഇന്ന് പത്തിരിയെയ്നി
ആഹ് ആഹാ
പത്തിരി അരിപ്പത്തിരിയും കടലക്കറിയും
അരിപ്പത്തിരി എനിക്ക് ഭയങ്കരം ഇഷ്ടമുള്ള ഒരു സാധനമാണ് അരിപ്പത്തിരി പ ഏ ഇവിടെ എനിക്ക് ഞാൻ ഒരിക്കലേ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ അത് ഫ്ലോപ്പ് ആയി പോയി പിന്നെ ഞാൻ ഈ ബേ ബേക്കറിയിലൊക്കെ് ചിലപ്പോ പാക്കറ്റ് ചെറുത് കിട്ടും അങ്ങനെ വാങ്ങിച്ച് കഴിക്കും വെറുതെതിനാൻ എനിക്കിഷ്ടം ഇഷ്ടവാ ഒരു കൂട്ടാനും കറിയു ഒന്നും വേണ്ട വെറുതെ പത്തിരി തിന്നും ഭയങ്കരം ഇഷ്ടവാ
ഏഹ് അത് പഠിച്ചാ സിമ്പിളാണ്
ആഹ് എങ്ങനെ ഇത് ഇണ്ടാക്കുന്ന അപ്പം
നമ്മള് വെള്ളം വെച്ചാണ്ട് അത് തിളപ്പിക്കും എന്നിട്ട് അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കും വാട്ടും അരിപ്പൊടി അരിപ്പൊടി വെച്ചാ ഉണ്ടാക്കാ പച്ചേരിപ്പൊടിച്ചേ പച്ചേരിപ്പൊടി ആ ഇന്നിട്ട് വാട്ടിങ്ങാണ്ട് ഒരു ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കുഴക്കും നല്ലോ വെള്ളം കൂട്ടിങ്ങാണ്ട് കുഴയ്ക്കും
ആഹ്
എന്നിട്ട് പിന്നെ പാകായ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിക്കാണ്ട് പിന്നെ ഒന്ന് കൂടെ കുഴയ്ക്കും.
ആഹ്
പിന്നെ ബോൾസ് ആക്കിങ്ങാണ്ട് നമ്മള അതിന്റെ പ്രസ് ഉണ്ടാവല്ലോ പത്തിരിന്റെ പ്രസ്
കൽ ആ ആ അത് നമുക്ക് ചപ്പാത്തിപ്പലകയില് ഉണ്ടാക്കാനും ഒക്കത്തില്ലേ?
അങ്ങനെ ഇണ്ടാക്കാ കോയൽ വെച്ചാണ്ട് പരത്തല്ലോ.
ആഹ്
അ പക്ഷെ അതെനിക്കറിയില്ല എനിക്ക് ഇങ്ങനെ ഈ പ്രസ്സിൽ വെച്ചുണ്ടാക്കാനേ അറിയെള്ളൂ
ആഹ് ആഹ് അപ്പൊ അത് തനിയെ ചുട്ടിങ്ങ് വരുവോ.
ആഹ് പിന്നെ പൊടി തട്ട് ആ പൊടി പത്തിരി പൊടി തട്ടിയാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ലെയറായിട്ടിങ്ങനെ വെക്ക് വല്ലാന ഒട്ടി പോവല്ലോ
ആഹ്
പരത്തിങ്ങാണ്ട്
ആഹ് ആഹ്
ഓരോന്നോരോന്ന് അയ്ന്റെ മേലെ മേലെ അട്ടി അട്ടിയായി ഇങ്ങനെ വെക്കും.
ആഹ് ഈ അരിപ്പൊടി തൂവി ട്ടാണോ അരിപ്പൊടിയും കൂടി ഇങ്ങനെ ഇട്ടിട്ടാണോ പരത്തുന്നെ
അത് കൊയലില് പരത്തുമ്പോ വേണ്ടിയരും പ്രസ്സില് പരത്തുമ്പോ അയ്ന്റെ ആവശ്യം ഇല്ല. ഞങ്ങളെത്തില്ല ഞങ്ങൾ പോരുന്നൊള്ളു.
യ യ പിന്നെ ഏ
ചായൊക്കെ കുടിച്ച് മോനെ ക്ലാസ്സിൽ പറഞ്ഞയച്ച് ഞാൻ പഠിക്കാൻ പോക്ണ്ട് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോ ഉണ്ട്.
ആഹ് ആഹ് എവിടെയാ
ഫറോക്ക് നമ്മള അവ്ടെ ഇവിടെ ഒരു ഫറോക്ക്ണ്ട് അവടെ
ആഹ് ആഹ്
അവ്ടെ വെച്ചിട്ടാണ്.
ഉം
അയ്ന് വേണ്ടി ബസ് സ്റ്റോപ്പില് മോന് എൽ കെ ജിയിലാണ്.
ഉം ഉം
എത്ര മക്കളാ.
രണ്ട് പേര് ഒരാള് എൽ കെ ജിയിലാണ് ഇളയ ആള് രണ്ടേകാൽ വയസ്സ്
ആഹ് ആഹ് ചെറു മോ എന്താക്കാണ് അവിടെണ്ടോ ആഹ് ആഹ്
ആഹ് ഇവിടെണ്ട് അവന് ഇവിടെ ടി വി കാണുന്നു.
ആഹ് ആഹ് അത് ശെരി.
ഉം പിന്നെ എന്ത് എം എസ് ഓഫീസാണോ?
അല്ലല്ല എ ഡി സി. സി എഫ് എ
ആഹ് ഹ അപ്പൊ അത് പഠിച്ച് കഴിഞ്ഞ
ജോലിക്ക് കേറ അല്ലങ്കില് പഠിച്ചു വെക്കാ വിചാ നമ്മളെ കുടുംബശ്രീ
ആഹ്
കുടുംബശ്രീന്റെ ഭാഗായിട്ട്ങ്ങനെ കമ്പ്യൂട്ടർ കോഴ്സും ഫാഷൻ ഡിസൈനിങ്ങും അങ്ങനെ വന്ന പ്പോ അങ്ങനെ ചേർന്നതാണ്.
ഓ അങ്ങനെ
ആഹ്
അപ്പൊ ഈ പിന്നെ എന്താ എന്ത് വായിരുന്നു പഠിച്ചത്.
ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തതാണ്.
ഓ
പിന്നെപ്പത് ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോ അങ്ങനെ ബ് മോനൊക്കെ ക്ലാസ് പോവാൻ തൊട്ങ്ങി കഴിഞ്ഞാ ഫ്രീ ആയല്ലോ.
ആഹ് ആഹ്
അപ്പൊ പിന്നെ വെറുതേ ഇരിക്കണ്ടാ വിചാരിച്ച്ങ്ങനെ അർങ്ങിയതാ
ആഹ് അപ്പൊ ഇത് പഠി ജ്ജ്കഴിഞ്ഞായ്ച ഏ പിന്നെ എന്തുവായിട്ടാണ് കേറുന്നത്.
ഇതീ ടാലി ഒക്കെ ഇണ്ട് അക്കൗണ്ടിംഗ് ഒക്കെ ഇണ്ട്
ഓ അങ്ങനെ
പിന്നെ ടൈപ്പിങ് നമ്മള് താ ഇതൊക്കെ
ആഹ് ആഹ്
ഒരാഴ്ചായിട്ടൊള്ളൂ ചേർന്നിട്ട്
ഹും
വീട്ടിലാരാ
ഉം ഇവടെ ഇപ്പം ഞാനും ഹസ്ബൻറ്റും കുട്ടികളും മാത്രേ ഒള്ളൂ
അയ്ശെരി
ഉം നാട്ടിലാണ് പേരൻസൊക്കെ എന്റേം ഹസ്ബന്റിന്റെക്കെ പേരന്റ്സ് നാട്ടിലാ
ഇങ്ങള് വേറെ ആവൂലേ.
ആഹ് അതെ
ആഹ് ആഹ്
ഉം അവര് ആഹ് നാട്ടില് ഹസ്ബന്റിന്റെ സ്ഥലം കൊല്ലവാ ഞങ്ങള് ഏഹ് ഇവ്ട ആലപ്പുഴേം ഏഹ് ഇപ്പ താമസിക്കുന്ന തൃശ്ശൂ ശുരും ഉം
ഹസ്ബന്റിന് എന്താ ജോലി?
ആഹ് ഇവടൊരു ഏഹ് പ്രൈവറ്റ് കമ്പനിലാ ജോലി ഉം ഉം പിന്നെ ഹസ്ബന്റ് എന്ത് ചെയ്യന്ന്
ഹസ്ബൻറ്റ് എസി അവടെ നാട്ടില് ഏസീന്റെ സർവീസും ഫിറ്റിങ്ങോ ക്കെയാണ്
ആഹ് ആഹ് ഉം ഉം പിന്നെ
ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ ആയോ?
ആഹ് ഉച്ചക്കത്തേക്കാണ് പറഞ്ഞത് ഏഹ് നമ്മള് ചോറ് വെച്ച് വെച്ചിട്ടോണ്ടാരുന്നു അപ്പായ് ഇന്നലത്തെ കൊറച്ച് ഏഹ് ചമ്മന്തിയും ഏഹ് കേഴങ്ങ് മെഴുക്കോരട്ടിം കൊറ ച്ചിരുപ്പണ്ടാ അപ്പോ എനിക്ക് മാത്രം മതി ആഹ് മോൾക്ക് സ്കൂളിലേക്കോള്ളത് കൊടുത്ത് വിട്ടു ഏഹ് പിന്നെ വൈകിട്ട് ഹസ് ബൻറ്റ് വൈകീട്ടത്തേക്ക് കഴിക്കാണ്ടാവു
ആഹ്
അപ്പം അതിനത്ത് ഏഹ് ഇപ്പം വൈകിട്ട് പോവാന്ന് തീരുമാനിച്ചൊണ്ട് ഇനി കൂട്ടാനും കറിയൊന്നും വാങ്ങിക്കണ്ടാന്ന് വിചാരിച്ച്
ആഹ് ആഹ്
ഓഹ് സോറി വെക്കണ്ടാന്ന് വിചാരിച്ച്
നിങ്ങളെങ്ങനെ നിങ്ങള എങ്ങനെ പോവ ബസ്ണ്ടാവോ അവിടന്ന്
ഏഹ് ഇല്ല ട്രെയിന് പോവും ബസ്സൊണ്ട് പഷേ ബസ്സിന് ഇവിടുന്ന് ചെല്ലുവാണെങ്കി താമസിക്കും അപ്പൊ ഇവിടുന്ന് എന്റെ വീടിനടു ത്തേക്കൊരു ബസ്സൊണ്ട് ഏഹ് ലോങ് പോകുന്നൊരു ബസ്സൊണ്ട് സൂപ്പർഫാസ്റ്റ് ഒണ്ട് ഏഹ് കറക്റ്റ് വീടിനടുത്ത് എറങ്ങാം പഷേ അതിന് കേറി കഴിഞ്ഞ് ഞങ്ങള് രാത്രി പത്ത് മണി കഴിയും ചെല്ലുമ്പോ
ആഹ്
പത്തേകാലൊക്കെ കഴിയും ചെല്ലുമ്പൊ
ആഹ് ആഹ്
ഉം
ഇനി ശനി ഞായറുക്കെ കഴിഞ്ഞിട്ടാവും വര്ല്ലേ
ആഹ് ഞായറാഴ്ചത്തേക്കേ വരത്തൊള്ളൂ.
ആഹ് ആഹ് ആഹ്
ആഹ് തോരം അത് കൊണ്ടായിപ്പൊ പോവുന്നത് തന്നെ കാരണം ആ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് വ്യാഴാഴ്ചയാണ് അപ്പം വെള്ളി ശനി ഞായർ മൂന്ന് ദിവസോണ്ട് ഞായറാഴ്ച തിരികെ വരണം. അപ്പ അങ്ങനെടക്ക് പോകാന്ന് കര്തീട്ടാ
ആഹ് ഒരു ദിവസത്തെ ലീവിനൊന്നും പോയാ മൊതലാവൂല്യ ലേ
ഓഹ് ഇല്ല ഇവിടന്ന് ഒരു നാല് മണിക്കൂറോളം യാത്രയുണ്ട് നാല അഞ്ച് മണിക്കൂറോളം വരും. യാത്ര ഉം അപ്പ അങ്ങോട്ടേക്ക് അഞ്ച് മണിക്കൂറും ഇങ്ങോട്ടേക്ക് അഞ്ച് മണിക്കൂറും ആവുമ്പം വീട്ടിൽ ചെന്നാൽ ഒന്ന് ഈ ഇരുന്ന് ഒരു ചായ കുടിക്കാനുള്ള ഗ്യാപ്പേ കിട്ടത്തൊള്ളൂ.
ആഹ്
അഹ് ഉം അതോണ്ട് പെട്ടെന്ന് ഓടിപ്പോയിട്ട് വരവ് നടക്കത്തില്ല പിന്നെ നമ്മള് ചെല്ലുമ്പം ഹസ്ബൻഡിന്റെ വീട്ടിലും നിക്കും ഏഹ് എന്റെ വീട്ടിലും നിക്കും ഒരു ദിവസോങ്കിലും ഒന്ന് നിന്ന് എല്ലാരോടും ഒന്ന് കണ്ട് സംസാരിക്കാനുള്ളൊരു ഗ്യാപ്പ് അത്രേ കിട്ടത്തോള്ളൂ ഇങ്ങനെ പോവുമ്പോ.
ഇഞ്ഞിപ്പൊ ഓണത്തിന്റെ വെക്കേഷനിലൊക്കെ പോവല്ല ലേ
ആഹ് ഓണത്തിന്റെ വെക്കേഷന് പോവാം പിന്നെ ക്രിസ്മസ് പിന്നെ ഏഹ് പ് എന്താ ഇത് ഹ് സമ്മർ വെക്കേഷൻ ആയപ്പോ ഞങ്ങളങ്ങ് പോയാര്ന്ന് ഏ അവടാര്ന്ന് പിന്നെ എടക്ക് ഒന്ന് ഇങ്ങോട്ട് വന്നതേ ഒള്ളൂ. ഞാ ചേട്ടന് ഇവിടെണ്ട് ഞാനും കുട്ടികളും അങ്ങ് പോയാരുന്നു. ഉം അതായപ്പം ഏ എന്തായ സ് കൊറച്ചൂസം ഉണ്ടല്ലോ നമ്മൾ അപ്പൊ അവർക്ക് ഒരു സന്തോഷാവും.
ആഹ് ആഹ്
ആ അങ്ങനെ പിന്നെ എഏ ഏ എവടെ സ്ഥലം അവടെ ടെ ഹസ്ബൻന്റിന്റെ സ്ഥലത്തിനടുത്ത് തന്നേണോ?
ആഹ് ആഹ്. ആഹ് അവിടുന്ന് കൊറച്ച് പോണം ഒരു അരമണിക്കൂറൊക്കെ പോവാണ്ടാവും.
ആഹ് ഹാ ഉം ഉം അങ്ങനെയൊക്കെ ആവുമ്പോ നല്ലതാ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കി ഓടി പോയിട്ടിങ്ങ് വരാം.
ആഹ് ആ എനിക്ക് മോന്‌ക്ക് അവിടന്നും ഇവിടുന്നും വണ്ടി ഇണ്ടാവും സ്കൂൾക്ക് പോവാള്ളേ
ആഹ്
അങ്ങനെ ഓക് അങ്ങനെ നോക്കീ ങ്ങാണ്ട് ചേർത്തിയതാണ് അത്രേ ഉള്ളൂ അത്ര ദൂരേ ഉള്ളൂ. ഒര് ത്തിരി
ഉം ഞാനും അത് ആഗ്രഹിക്കാറുണ്ട്. ഏഹ് എ കാരണം അമ്മയ്ക്കടക്ക് വൈയ്യാതെ വന്നാരുന്നു അപ്പൊ ആ ഒരു ടൈമി ഞാനും ആലോയ്ച്ചിട്ടുണ്ട്. ഏ ഇങ്ങനെങ്ങണം ഒന്ന് കിട്ടിയിരുന്നെങ്കിലേയ് നമുക്ക് അടുത്തെങ്ങാണം പറ്റുവാരുന്നു ന്നുണ്ടെങ്കി നല്ലതാരുന്നു എന്ന്
ആഹ് അങ്ങനെള്ള സമയത്താണ് നമ്മള് വിചാരിക്ക
അത് ആഹ് അതെ ഇപ്പൊ ഇവിടുന്ന് ഓടി പെട്ടെന്ന് ഒരു എമർജൻസീന്ന് പറഞ്ഞിട്ട് ഓടി പോവാൻ പറ്റില്ല എന്നിട്ട് ഞാന് ആ അവടെ ചെന്നാരുന്ന്, ഏ അതായത് വെളുപ്പിന് ട്ടെ ട്രെയിൻ കേറിയിട്ടൊക്കെയാണ് ഓടി അങ്ങോട്ടേക്കെ ചെന്നേ അതുപോലെ ആവാസമം മോളെ സ്കൂളീ വിടാനൊന്നും പറ്റത്തില്ല
ഉം ഉം
ഇങ്ങ് ജില്ല തന്നെ മാറി ഇങ്ങ് ഇത്രയും വന്നില്ലേ
അതെന്നെ
ഉം പിന്നെ ഞാൻ അത് കഴിഞ്ഞ് അമ്മയെ ഇങ്ങ് വിളിച്ചോണ്ട് വരുവാരുന്ന്
ആ ആ
ഉം ഇവിടെ കൊണ്ട് നിർത്തിയേക്കുവായിരുന്നു
അപ്പൊ പിന്നെ സുഖായല്ലോ
ആ അതെ
ന്നാ
ഉം ച്ചെ ആ ഓക്കേടാ ശെരി